ഹലോ ആഹ് ഇജ്ജെന്താ ഇന്ന്- ഇന്നലെ ക്ലാസ്സിന് വരാഞ്ഞത്.
അത് ഇന്നലെ തല വേദനേന്.
മാറിയോ?
ആ മാറ്റൊണ്ട്.
മൈഗ്രന്റ് അങ്ങനത്തെ- തലവേദനയാണോ? അതോ സാധാ തലവേദന?
മൈഗ്രേന്റെ.
ഉം ഉം നിനക്ക് മാറിയില്ലേ? പിന്നേം തൊടങ്ങിയ.
ആഹ് തൊടങ്ങി അതേ- മാറ്റൊണ്ടായിന്, എടക്ക് വെച്ചിട്ട് പിന്നേ അങ്ങനെ തന്നെ ആയി.
ഉം ഉം...
ഉം..
പിന്നേ ഞാൻ വിളിച്ചതേ ഇന്നലെ ഇവിടൊരു- ഇതുണ്ടായി ഒരു ചർച്ച.
ആഹ് ആഹ്..
അയറു ആഹ്‌ നമ്മള് ക്ലാസ്ന്നാ- അവിടെ സ്റ്റുഡൻസ്- ത്തിനെല്ലാരെ സ്റ്റുഡന്റസ്സിനെ ഒക്കെ- കൊണ്ട് ഒരു ട്രിപ്പ്- പോവുകാന്നൊള്ളൊരു- ഏഹ് ചർച്ച വന്ന് ഇന്നലെ- മാനേജ്മെന്റിന്റെ അടുത്തുന്ന്.
ആഹ്..
എന്താ അന്റെ അഭിപ്രായം?
നല്ല അഭിപ്രായം.
ഇല്ല പോയാ? എന്താന്ന് വെച്ചാല് എന്നും ഇങ്ങനെ, ക്ലാസ്സിനുള്ളിൽ ഇങ്ങനെ, ഇതായിരിക്കല്ലേ. ഉം അപ്പോ ഓൽക്കുണ്ടേനൊരു- ഉം എപ്പോളു അങ്ങനെ വെറും ങ്ങനെ പട്‌ - ത്ത മാത്രയല് ഇവർക്ക് ബോറടില്ലേ, അപ്പോ അങ്ങനെ. ഇന്നലെ ഒരു മീറ്റിംഗ് ഉണ്ടായിന്നു, സ്റ്റാഫ് മീറ്റിങ്.
ആഹ...
അവ്ടെ വെച്ചങ്ങനെ പറയെ.
ആഹ്‌
അ പിന്നെ എല്ലാരു ഓക്കെ പറഞ്ഞു
ആഹ്‌.
അപ്പന്നെ ഇജിണ്ടായിനില്ലല്ലോ ഇജ് അറിഞ്ഞിട്ടുണ്ടാവില്ല വിചാരിച്ചിട്ട് വിളിച്ച.
ഞാൻ അറിഞ്ഞിട്ട്ണ്ടായിനില്ല
ഏ നീ നാളെ വര്ല്ലേ നാൾ ഞായറ് ഞ്ഞി തിങ്കളാഴ്ച ഉള്ള ആരല്ലേ വര ഉം ഉം അപ്പൊ ഞാനങ്ങനെ അതൊന്ന് ജസ്റ്റ് അറിയിക്കാ എന്ന് വിചാരിച്ചിട്ട് വിളിചേന്ന്.
ആഹ്‌.
സ്ഥലം തീരുമാനിച്ചിട്ടില്ല ഓ കുകുട്ടികൾ അങ്ങനെ ഓരോ സ് സ്ഥലങ്ങളൊക്കെ പറയണ്ട് ഡേറ്റും തീരുമാനിച്ചിട്ടില്ല കുട്ടിയേങ്ങനെ ഓരോ സ്ഥലങ്ങള് ഇങ്ങനെ പറയണ്ട് ടീച്ചർമാരു അപ്പുറത്തങ്ങ് ചർച്ചയ്യിണ്ട് അപ്പം രണ്ട് കൂട്ടരു കൂടി തീരുമാനിച്ചി ട്ട് ആ പറ്റിയൊരു സ്ഥലം കണ്ടെത്ത ഒരു രണ്ടിവസ്നെക്കെ കർത്താനം.
ഉം ശ്.
പോവുമ്പോ രണ്ടീസം പോണല്ലേ
മ് ആഹ് അപ്പഴ ഒരു രസണ്ടാവാ
മറ്റന്താച്ചല് ആകെ ഒരീസിന് പോയാല് അങ്ങോട്ട് പോകുമ്പോള് ഇങ്ങോട്ട് പോക്കും രണ്ടു പോകിന്റെ ക്ഷീണം മാത്രണ്ടാവു ഉം
ആഹ്‌.
താവുമ്പോ ഒരീസം അങ്ങോട്ടൊക്കെ പോയി ഒന്ന് ഫ്രഷായി പിന്നെ ഫുൾ ഒരു ദിവസം ഫുൾ കർങ്ങലും അങ്ങനെക്കാക്കലോ മറ്റേത് ഒന്നു ആസ്വദിക്കാൻ കഴിയൂല.
ശ് ആഹ്‌.
ഉം.
മ്
ള്ള പ്രാവ് രണ്ടിസമാ ക്ക്ണം
ആഹ്‌ അതാണ് ചെല കുട്ടിന് ചേലെ പ്രോബ്ലം ഊലോ
മ് മ് എന്താച്ചാ നമ്മള് ഒരു ബസ് ഏൽപ്പിക്കേരം. അപ്പൊ അയിന് അങ്ങട്ട് ങ്ങോട്ടുള്ള യാത്ര ചെലവും പിന്നെ രണ്ടു ദിവസം അതടെ നിർത്തിടല്ലേ പ്പ അതിന് നല്ല ചലവ്ണ്ടാവു
ആ പ്രശ്നന്നെ കാരം പിന്നെ മക്ക് വേണ്ടോട്ത് നിർത്തും വേണ്ടിയേരു ആഹ്‌ അഹ്
ഉം
വാടകയും ഏ എ വണ്ടീന്റെ കൂടിയു റൂം വാടകയു ബാക്കി ഫുഡിന്റെ ചെലവും
ഉം ഒക്കെ പടെ തിഷം കാ വും
ഉം
ഉം.
അപ്പൊ അത് പറഞ്ഞാ അത്യാവിശ്യം ചെലവ് വരും ന്നുള്ള രീ
ഈ ഒരു തന്നെയാണ് കുട്ടികൾക്കു പറഞ്ഞെക്കുന്ന ആ
പോലെ ആഹ്‌
ഞ്പ്പങ്ങനെ രണ്ടിസ്ന് പറ്റുലാന്നുണ്ടെങ്കില് ഒരിസം നോക്കണ്ട്യരും.
ആഹ് നോക്കീട്ട് ണ്ടാവുല ആഹ്. ആഹ് ആഹ്.
ഈ രണ്ടീസാണോ ഒരീസാണോ ന്നുള്ളത് തീരുമാനമാവാണ്ട്.
ഉം പിന്നെ എല്ലാര്ക്കൊന്നു രണ്ടിസ്ത്തിന് പറ്റിയന്ന് വര്ല്ല.
ഉം അഹ് ശര്യാണ്.
ഉം ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊന്നു ഉണ്ടാവുലേ.
ഉം ഉം പൈസന്റെ മാത്രല്ല. പ്പ ചെലോൽക്ക് അർന വീട്ട്ന്ന് അങ്ങനെ പോരാൻ പറ്റ്യ സിറ്റുവേഷന് ഇള്ളോലും.
ആഹ് ആഹ് പ്പതൊക്കെ ശനന്നെയ്ക്കാരം.
ഉം.
ഉം.
പേത്യാലും എ. കൊറെ കുട്ട്യളൊക്കെ പർഞ് രണ്ടിസ്ന് ഓലൊക്കെയാണന്ന് പറയണ്ട് ചെലല് ങ്ങനെ. ഒന്നും പറയാതിക്കണ്ട് കാര്ണം വീട്ടില് ചോയിച്ചിട്ട് പറയാന്നുള്ള രീതിയില്. ഉം പെന്താവുന്നറിയില്ല എന്തായ്ലും. തീരുമാനായിട്ടില്ല ദിവസണ്ടല്ലോ അപ്പൊ. ഒരു ആഴ്ച സമയം കൊടുത്ത്ണ് അയ്ൻ്റുള്ളില്. തീരുമാനക്കാ പറഞ്ഞോ. കാരണം കുട്ട്യളാണ് തീരുമാനിക്കേണ്ടത് ഓൽക്ക് എങ്ങനെക്കെ പറ്റുംന്ന്ള്ളത്.
ആഹ് അതെ ഓല തിനൻസര്ച്ചല്ല മ്മള്. ആഹ് ഞമ്മള് പിന്നെ എന്താണെകിലും ഓക്കേ ആണ് ആഹ്.
ഓല് തീരുമാൻച്ചട്ടെ.
ഉം. ഓൽ തീരുമാൻച്ചിട്ട് മക്ക് ബാക്കി ഒക്കൊർപ്പിച്ച.
ഉം.
അങ്ങനെ.
പിന്നെന്താ.
പിന്നെ ണ്ട്വാ.
പിന്നെണ്ടുവാ ല്ല.
ക്ഷ തോ.
ഉം. എങ്ങനെ.
ഭക്ഷണം കയ്ച്ചോ.
ക്ഷണം കയ്ച്ചോ ആഹ് കയ്ഞ്ഞു.
ആഹ്.
കൊറേ നേരായിലേ.
ആഹ്. ഉം ന്നെന്താ.
എ മൈസൂരോ.
എന്ത്.
ഉം.
വേറെന്തൊക്ക്യ.
വേറെന്ത ഇപ്പൊന്നുല്ല.
ത് കിട്ട്ണില്ല.
എതായാലും ഇജ്ജ് അദ്യ തിങ്ങളാഴ്ച വാ എന്നിട്ട് നമുക്ക് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചർച് ച്ച ചെയ്യാം. ഉം അതായത് ഡ്രസ് ന്റെ കാര്യങ്ങളൊക്കെ. എന്തിടണംന്നൊക്കെ
ആഹ് പറഞ്ഞരാ ചെലെ ഒ ചേലോരൊന്നും പറഞ്ഞിട്ടില്ല ഏത് വാണം പറഞ്ഞില്ല വാണ്ടാന്നും പറഞ്ഞില്ല. പറയാം ന്ന് പറഞ്ഞിട്ടൊള്ളൂ. അതായത് വീട്ടില് ചോദിച്ചിട്ട്. ഇനിപ്പോ എതായാലും തിങ്കളാഴ്ച അല്ലേ വരുള്ളൂ.
മ് എല്ലാ കുട്ടി
ഉം ഉം ഉം ന്നെ പോലെ തിങ്കളാഴ്ച ഒന്ന് ഉറപ്പ് പറയാന്ന് പറഞ്ഞിണ്ട്.
മ് പിന്നെന്തൊക്കെ.
വേറെന്താ. ആ കേക്കുന്നില്ലേ.
ആ കേക്ക്ണ്ട്
ഉം
ചായ കുടിച്ചോ.
ഏ
മഴണ്ടോ അവിടെ
ഇല്ല അവിടെണ്ടോ.
ഇപ്പല്ല. ഇന്ന് പക്ഷെ രാവിലെ മുതൽ നല്ല മഴ ആയിരുന്നുല്ലേ.
ആ രണ്ട ദിവസത്തേക്ക്
ഉം ഇപ്പോഴാ ശരിക്കും മഴക്കാലം പോലെ ആയത്.
ആഹ
ഫുൾ ടൈം ഇങ്ങനെ മൂടിയാണ്ടും. എങ്ങനെ
കാറ്റ്ണ്ടോ അവിടെ.
ഇല്ല ഇല്ല അവിടെ.
ഏ ഏ ഇല്ല. എടക്ക് മഴ
ഉം
നല്ല മയണ്ടാവല്ഉണ്ടോ
ചെലപ്പോ നല്ലോണം പെയ്യും. പക്ഷെ നല്ല മഴ കൊറച്ചേരം ഇണ്ടാവൊള്ളു. ഇങ്ങനെ എപ്പോഴുള്ള ഇങ്ങനെ ചെറിയേ ഒരു മ ഉം ശക്തമായ മഴ കുറവാ.
ആ
അതായത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ രീതിൽ ഇങ്ങനെ ആയി നിക്കാണ്.
പിന്നെ അങ്ങനെ അതി ശക്തമായ കാറ്റ് ഒന്നുല്ല. ചെറിയൊരു സുഖമുള്ള കാറ്റുണ്ടാവില്ലെ അതൊള്ളൂ.
ആ അത്രമാ
ഉം ഉം വേറെന്താ പ്രത്യേകിച്ചൊന്നുല്ല്യ.
ആം യ്യ് ചായൊട്ച്ചാനായോ?
ഇല്ല കൊറച്ചൂടെ കയ്യട്ടെ.
ഹലോ
കുട്ടികളോ കുട്ടികളാ ഉം നേരത്തെ നല്ല സൗണ്ട് കേട്ടിണ്ടായിനു ഇപ്പൊന്നും കേൾക്കുന്നില്ല കുട്ടികളുടെ
ഒക്കെ ഇപ്പൊ പോയി പൊർത്തക്കൊയി പ്പൊ മഴ ഇല്ലാത്ത ടൈം ആയൊണ്ട്.
കളിച്ചാമ്പൊയോ?
ഇന്ന് രാവിലെ മുതലേ മഴയാണ്
സോന്തല്ലേ
ഏഹ് ആ പിന്നെന്ത് ക്ലാ സ്സിലല്ലോ.
ഉം ഉം
ഉം
പിന്നെന്തൊക്കെ?
ഏനെന്താ കൊഴപ്പൊന്നുല്ല
അഹ്
ഉം
ഉം എങ്ങനെ?
ചായ
കുടിക്കാനായിട്ടില്ല. അവിടുന്ന് ഇറങ്ങുമ്പോ ഏതെങ്കിലും ഷോപ്പില് കേറും
ആഹ്
നല്ലേ ഉള്ളു എങ്ങനെ?
ഉം ഉം വേറെന്തൊക്കെയാ?
വേറെ ഒന്നുല്ല.
ഉം, പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ? ഉം ന്നാ
ഓക്കെ.